ലോ
കേക്ക് ന്ന്ണ്ടോ?
കേക്കുന്നുണ്ടോടീ
ആഹ് കേക്ക് ന്ന്ണ്ട്, കേക്ക് ന്ന്ണ്ട്
നീ എവടാ?
നി കേള് മിണ്ടരുത്. ഞാ കുളിക്കാൻ പോ കേറിയപ്പോഴത്തേക്കും നിങ്ങള് വിളിച്ച്. പിന്നെ ഞാൻ എറങ്ങി വന്ന്. അപ്പൊ കൊച്ചിന്റെയ്യിലായിരുന്നു ഫോണ്.
ഉം
എറങ്ങി വന്ന് വാട്സപ്പ് നോക്കിയപ്പോഴത്തേക്കും ങ്ങളെ കാണാനില്ല. അങ്ങനെ ഞാ പ്പഴത്തേക്ക് വേറൊരു കൊച്ചും വിളിച്ചേക്കന്ന്. അങ്ങനെ പിന്നെ അതിൻ്റൂടെ സംസാരിച്ച്.
സൊറ പറയുവായിരുന്നായിരിക്കും.
എസ്. സൊറ പറയുയായി ര്ന്ന്. അപ്പൊ അത് കട്ടൈ യ്തപ്പോഴത്തേക്കും ഉമ്മ വിളിച്ച്. അമ്മായി അമ്മ അങ്ങനെ അവര് മറ്റേ നമുക്ക് ഈ ഓൺലൈനെക്കെ ആയിട്ടും അല്ലാതെയും ഡ്രസ്സ്ന്റെ ബിസിനസ്സ് ണ്ട്.
ഉം
അപ്പൊ അവര് പോയി ഡ്രസ്സെട് ത്തോണ്ട് വരുന്ന വഴിക്ക് വിളിച്ച്. വീടൊക്കെ സെറ്റാക്കിയിട്ടേരെ എല്ലാം കൊണ്ട് വരണം എന്ന് പറഞ്ഞ് വിളിച്ച്. അങ്ങനെ ഒന്ന് സംസാരിച്ചേണ്ടിരിക്കുവായിര്ന്ന്.
നീ തുണിയൊക്കെ തഴിച്ച് കൊടുക്കുന്നുണ്ടോ?
അയ്യോ എനിക്ക് തയ്ക്കാൻ അറിഞ്ഞൂടാ. തായ്ക്കുന്ന് തയ്ക്കുന്നത് അവരാ. ഇത്തായും, നാത്തൂനും. അച്ഛേ ഉമ്മായും, നാതുനും. ഞങ്ങക്ക് അല്ലാതെ തുണിയ്ടെ പരിപാടി ഉണ്ടല്ലേ. നമ്മള് ചെന്നൈയിന്ന് തിരീന്നൊക്കെ ഡ്രസ്സ് ട്ത്തൊണ്ടോന്ന
റെഡീമേഡോ?
റെഡിമേഡ് അല്ല ബുദ്ധൂ. അല്ലാതാ അല്ലാ അഹ് ഹോൾ ഹോൾസൈല് വാങ്ങിച്ചു കൊണ്ട് വന്ന് നമ്മള് അല്ലാതെ ഇവ്ടെ തച്ചോട് ഉണ്ട്. ഞാ ഇഞ്ഞിപ്പോ സ്റ്റാറ്റൊസൊക്കെ ഇടുമ്പ കാണ.
നീ ആവ്. നീ ഇട് ഞാ കൂടെക്കെ പരിഗണിക്കാ പറ്റൊങ്കി നോക്കാനാണ്. പെരുന്നാളൊക്കെ വരുന്നില്ലേ.
ആഹ് അതാ പർഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെള്ള പരിപാടികളുണ്ട്. ഫാൻസി ആയാല് അങ്ങനെ കൊറച്ച് പരിപാടികളൊണ്ട്.
അത് എന്നെ ഇപ്പം ഞാനിപ്പം നമ്മളൊരു കുടുംബമായൊര് രീതിയിലാണല്ലോ ഇപ്പൊ ഈ സംസാരിച്ച്, സംസാരിച്ച്. നീ ആ നാസി ന്തായ കാണുന്നത് പോലെ എന്നെയും കൂടൊന്ന് പരിഗണിച്ച് നിൻ്റെ എന്തൊക്കെ ഉണ്ടൊ അതെല്ലാം ഞാൻ എനിക്കൂടി ഒന്ന് ഇട്ടെ രാൻ.
സത്യം പർഞ്ഞാ നാസിലാത്താനെ ഞാൻ കാണാറ് പോലും, വിളിക്കാറ് പോലും ഇല്ല. നമ്പർ കിട്ടീട്ട്. ഞമ്മൾ യൂ ട്യൂബില് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അത്രയേ ഉള്ളൂ. ഇപ്പം ഇത്തായ് ആയിട്ടാണ് കൂട്ട്.
ഉം. തൊണ്ട അടിച്ചിരിക്കുന്നത് പനിയും പിടിച്ചോ? ആണോ
ഓ
അപ്പൊ നീ എനിക്ക് മെസ്സേജ് ഇതൊക്കെ ഇട്ടേക്കണേടി ഞാനും കൂടെക്കെ ഇതാക്കാടി
ആ ആ ഇനിയിപ്പോ പെരുന്നാളൊക്കെ വരോല്ലേ അങ്ങനെ പോയി ഇവര് എടുത്തൊണ്ട് വന്നത് ആ അപ്പ എന്റെ എട്ത്ത് പർഞ് വീട് ഒക്കെ സെറ്റ് ആക്കി ഇട് കൊണ്ടുവരുന്ന സ സാനങ്ങളെല്ലാം റെഡി ആക്കി വെക്കണോന്ന് പർഞ്ഞു ഇവടെ എല്ലാവർക്കും യു യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമ് പേ ജു ഉണ്ട് അങ്ങനെ ഇവടെ ഓരോര്ത്തർക്ക് ആളെണ്ണം വെച്ച് പിള്ളേർക്ക് സഹിതം എല്ലാം ഉണ്ട് ചാനലുകള് എല്ലാം
ഉം കരീച്ച എന്നാ വരിച് കിടക്കുന്നു
അതാ പർഞ്ഞെ ഇവടെ എല്ലാർക്കും ഓരോന്നും ഓരോ സംവങ്ങളുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ തട്ടി മുട്ടി അങ്ങ് പോന്ന്
ഉം നീ ഭക്ഷണം കഴിച്ചായിര്ന്നോ
ആ ഞാൻ കഴിച് ഇത്താ ഇങ്ങള് കഴിച്ചാ പിള്ളെരൊക്ക ഇവടോണ്ട്
ഞങ്ങളാണെങ്കി ഹോസ്പിറ്റൽലി പോണായിര്ന്നടി ഇന്ന് അതിനെ പോയിട്ടാ ഞാൻ വന്നേ വന്ന് കേറിയപ്പോ ഫോൺനകത്ത് നോക്കിയപ്പം കൊറേ മെസ്സേജ് വിളിക്കുന്നുണ്ടോ ഫ്രീ ആണോ അങ്ങനെ അതൊക്കെ എപ്പഴാ രാവിലെ തോട്ടുള്ള മെസ്സേജാ ഞാൻ വന്നപ്പോ ആരു ഇല്ല
ഇത്ത വല്ലോം കഴിച്ചാ
ആ കഴിച്ചടി കഴിച്ചു ബിരിയാണി കഴിച്ചു
ഉഫ് നിങ്ങക്ക് എന്നും ബിരിയാണി യന്നെ മടുക്കൂലേ
എടി കടയിൽ വെശപ്പിന്റെ കാഠിന്യംകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് പെണ്ണേ
ഓ കഴിഞ്ഞേനും ബിരിയാണി വെച്ച്
കഴിഞ്ഞ ഞായറാഴ്ചയല്ലായിരുന്നോ വെച്ച
ഉം ഞാറായ്ച്ച ആ തിങ്കളാഴ്ച്ച തിങ്കളാഴ്ച്ച എത്തി ക്കെ മെനഞ്ഞാന്നാണ് വെച്ചത് ഇന്നിപ്പോ ബുധനാഴ്ച ആയതേ ഒള്ളൂ
എടി വേറെ അവടെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടി
അങ്ങനെ
ഉം പായ്സല് വാങ്ങികൊണ്ട് വന്ന അങ്ങന കഴിച്ചിട്ട് ഞാൻ ഇരുന്നപ്പോഴ എന്നാ ശരി ആരേ വിളിച്ച കിട്ടില്ലെങ്കി ഈ കൊച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് ഹലോ ഹലോ ഹലോ പോയി ഓക്ക് നെറ്റില്ല ഹലോ ഹലോ ഹലോ ആഹ്